ഹലോ ആ കേക്ക ആ കേക്കുന്ന് കേക്കുന്ന് എന്തൊക്കെയർത്താനം ആ സുഖം അവിടെയോ
ഓ ഇവിട അങ്ങനെ പോകുന്നു ഞാാനങ്ങരോ പണിലേന്നു
ആ ചായ ആ ചായ ഫ്രൂട്ട്സോ
ഓ ചായ കുടിച്ച് മക്കളും പോയി പിന്നെയാണ് തുടങ്ങുന്നത് ഇപ്പോ അല്ലാതെ ഓല് പോകുന്നേന് മുമ്പ് ഉള്ളൊന്നും നന്നാക്കിട്ട് ഒരു കാര്യഇല്ല അവിടെ വലിച്ചിട്ട് ഇവിടെ വലിച്ചിട്ട് അപ്പൊ ഞാൻ പിന്നെ ഓല് പോയിട്ട ഇഞ്ഞ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുളി ക്കാനൊക്കെ വിജാര്ച്ച് അങ്ങനെ നിക്കേനു ഫുഡായി ചോറായി മീന ഇണ്ടനിട്ടോ ആ ചോറ്ണ്ട് കറിയ കറിയുണ്ട് ഇനി മീൻണ്ട് ഒ ഒന്നാക്കണം വിജാര്ച്ചിങ്ങനെ നിക്കാ എന്താ അവിടെന്താ ആയേ ഫുടൊക്കെ ആയോ
വടെ എനിക്ക് നോമ്പാണ് പിന്നെ ചോറായിക്കി എനിപ്പന്ന കറി ഉണ്ടാക്കണം
ആ ആരെണ്ടോ ഫുഡന് ആരെണ്ടോ ഉച്ചകക്ക്
ഇല്ല ഉച്ചത്തേക്ക് ഇങ്ങനെ പൊർത്ത്ന്ന് ആരുല്ല ഇവിട വില വിലന്നെള്ളു ആ ഏ ഞാൻ ഇന്റെ വീട്ടിലാള്ളത് ഇവിടെ ഇത്താത്താരും ഇപ്പ ഇമ്മ അനിയത്തളൊക്കെണ്ട് ഉപ്പാക്കും ഇല്ല എനിക്ക് ആ കല്യാണം കഴിന്നതന്നെ എനിക്ക് മക്കളില്ല
ആ അഅ് ശരി അഅ് ശരി അപ്പൊ എന്താ ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ
ഏയ് വർക്കൊന്നും ചെയ്യുന്നൊന്നുമില്ല പോ എന്തേം പഠി ക്കണം വർക്ക് ചെയ്യണ എന്നട്ട് ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഇനീ കിട്ടുന്നില്ലേ
അതന്ന് നോക്കിക്കൂടെ വെറുതെ എന്തിനാ ടൈം കളണേ നമ്മളിപ്പോ അപ്പൊ എത്ര കല്യാണം കഴിഞ്ഞിട്ട്
കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചുകൊല്ലം ആവുന്നു
അഞ്ച് വർഷ ആയി അല്ലേ ആ അപ്പ എന് വെറുതെ ഞാന അങ്ങനെ കഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം മക്കളൊന്നും ആയിട്ടില്ല പിന്നെ അഞ്ചു വർഷത്തിന് ശേഷം പിന്നെ അപ്പൊ ഞാനും അന്നു എനിക്കും ഇങ്ങനെ ആരും പറഞ്ഞു തരാനൊ ഒന്നുമില്ല അന്നന്ന് അത്ര അങ്ങനെ പഠിക്ക ൻ പോലല്ലോ നമ്മള് ഇപ്പല്ലേ കല്യാണം കഴിഞ്ഞോലും എല്ലാത്തോലും മൊ മൊത്തത്തിൽ പഠിക്കലോ എടുത്തിയത് എന്റെ അങ്ങനെ അഞ്ച് വർഷം അങ്ങനെ അങ്ങോട്ട് അങ്ങനെ അങ്ങട് പോയി വെറുതെ പോയി ഒന്നും നോക്കിയില്ല ഇപ്പൊ പഠി പല കോഴ്സുകളും ഉണ്ടല്ലോ ഇപ്പൊ പിന്നെ മെഹന്തി ആയിട്ടും ക്രാഫ്റ്റ് ആയിട്ടും. അമ്മ താല്പര്യം ഉണ്ടെങ്കി അതൊക്കെ നല്ലതാ ടൈലറിങ് അതുപോലെ
താല്പര്യം ഇണ്ടോ വെച്ചാ ടൈലറിങ് ഒക്കെ ഇഷ്ടമാണ്. അല്ല കുറച്ച് കുറച്ചൊക്കെ അടിക്കും കുറച് കുറച്ചൊന്നു പറഞ്ഞാല് ചുരിദാറായിട്ടൊന്നു അടിക്കൂല്ല അങ്ങനെ കീറിയത്
അങ്ങനെക്കെ അടിക്കും ആ ആ അപ്പൊ അതുമ്മക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കി നമ്മൾ അങ്ങനെ എന്തെങ്കിലൊക്കെ എടുത്ത് നോ ഇപ്പ ഓൺലൈൻ അങ്ങനെ ടൈൽ
ഓ ഞാൻ ചെയ്യൂ ഞാ അങ്ങനെ പുറത്ത് പോയിട്ടോന്നും പഠിക്കൂല എന്നെ കൊണ്ട് ആകുന്ന ഞാൻ സ്വന്തം ഓരോന്നൊക്കെ എന്ന് വെച്ച ഇപ്പോ റെസിൻ ആട്ടൊക്കെല്ലേ ഞാൻ പോയി പഠിച്ചിട്ടൊന്നുമല്ല പക്ഷെ ഞാൻ അതിന്റെ സാധനങ്ങൾ വാങ്ങി യൂട്യൂബിലോക്കി ഞാൻ തന്നെ ഇവിടുന്ന് ഉണ്ടാക്കി.
ഏ നിങ്ങക്ക് അതൊന്ന് നല്ല രീതിൽ നോക്കിക്കൂടെ? ആ അതല്ലേ ഓ.
അതും ഇതേപോലെ യൂട്യൂബിൽ കണ്ട് നോക്കിട്ട് ഇങ്ങനെ സാധന വങ്ങ പിന്ന ഈയ് ഒന്നും പോയി പഠിച്ചിട്ട് പൈസ കൊടുത്ത ഒന്നും പഠിച്ച
ആ അതെ ആ അങ്ങനെ ഇപ്പൊ ഈ യൂട്യൂബിൽ തന്നെ മൊത്തം നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ര് എല്ലാ എല്ലാ അതൊണ്ട് ആ അതെ പിന്നെ പോയി പഠിച്ചാൽ എന്താന്നറിയ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും നമുക്ക് ആ ഒരു ആ അത് ഉണ്ടാവും. സർട്ടിഫിക്കറ്റിന്റെ എവിടെ പോയാലൊക്കെ അങ്ങനുള്ളരിത്ണ്ടാവും അല്ലാതെ യൂട്യൂബിൽ തന്നെ നന്നായിട്ട് അവര് നല്ല രീതിയിൽ പറഞ്ഞു
അതന്നെ ഞാനത് നോക്കിട്ട് റസിനാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മാലയും കൈ കാതിലത്തെ ഒക്കെല്ലേ? അതൊക്കെ ഇണ്ടാക്കി
ആ ഞങ്ങൾക്ക് ആ ഞാനൊരു സ്ഥാപനത്തി കീഴിലുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെക്കെ ഒരുപാട് പേര് ഇതിൽ ഓൺലൈൻ ആയിട്ട് അങ്ങനെ ചേരുന്നത് കാണാം.
ഏ.
ഞാനിങ്ങനെ ബേസ് ക്ലാസ് എടുക്കുന്നുണ്ട് ട്യൂഷൻ എടുക്കലുണ്ടേ അപ്പൊ അതില് ഒരുപാട് കോ ണ്ട് ഇതുപോലത്തെ പലതും അങ്ങെന പഠിപ്പിക്കുന്ന അതിലൊക്കെ ഒരുപാട് സ്റ്റുഡൻ്റ് കാണാം അങ്ങനെ പഠിക്കുന്ന കുട്ടികളും വലിയൊരു സ്റ്റിച്ചിങ്ങിനൊക്കെ ആയിട്ട് അങ്ങനെ കാണലുണ്ട്. പിന്നെ അപ്പൊ എന്ന് വന്നാ വീട്ടിലോട്ട്?
ഞാൻ ഇപ്പോ കുറെ ദിവസായി ഇവിടെ വന്നിട്ട് ഞായറാഴ്ചോ തിങ്കളാഴ്ചായിട്ട് പോവും.
ആ ആ അസി ഇവിടല്ലേ നാട്ടിൽ ഇല്ലേ? ആ എന്താ അവിടെ മഴ മഴ
ഇവിടാ മഴ കൊറവന്നെയാണ് ഇപ്പൊ വെയിലന്നെ. ഇപ്പം ഇന്നലെയൊക്കെ ഒന്ന് ചെറുതായിട്ടോന്ന് മഴ വലിയ മഴൊന്നുല്ല എം ഇപാവശ്യം മഴ വളരെ
ആ ഇനിപ്പോ ഇതിന്റെതിൽ എന്താണ് ആവാ ഇനി വേനലൊക്കെ ആവുമ്പോഴേ അതിന്റെ ത് അറിയുള്ളു നമ്മള്. വെള്ളം വെള്ളം കൂടി ഇല്ലാത്ത സ്ഥലമൊക്കെ ആകുമ്പോ നല്ല ബുദ്ധി വും ലാസ്റ്റിക്ക് ഞങ്ങളവിടെയൊക്കെ ഒരു മലപ്രദേശാ. ആഹാ ആ ഞങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ അവിടെ വെള്ളള്ള സ്ഥലാണോ?
വെള്ളം ഞമ്മക്ക് വെള്ളത്തിനൊന്നും അങ്ങനെ ബുദ്ധിമു ട്ടിഇല്ല ഞങ്ങൾക്ക് ഇത് വെരങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇതുവരെ യില്ല പക്ഷെ നമ്മളെ വീടിന്റെ അടുത്ത് എളാപ്പാര വീടക്കുണ്ട് അതിൽ ഒരു എളാപ്പാന്റെ വീ ല്ലർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട കഴിഞ്ഞ
അറിയ മ്പോനിങ്ങള അവിടെൊക്കെ വെള്ളമള്ള സ്ഥല ആണോ അങ്ങനെ അപ്പൊ പിന്നെ ആ അങ്ങനെ പിന്നെ പാടൊക്കെ ള്ള സ്ഥലാ ഞങ്ങളത്അടിയിലൊക്കെ പാടൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ ഇവിടെന്നും കിണറിനൊന്നും നോക്കിയാലൊന്നും വെള്ളം കാണണില്ല ഇപ്പൊ രണ്ട് മൂന്ന് കിണർ അവിടെ കുത്തിട്ട അതിലൊന്നും വെള്ളമല്ല അതാട അങ്ങനെ കിടക്കുന്നുണ്ട് ചപ്പും ചവറായിട്ട്
അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക് വേനൽക്കാലത്തൊക്കെ
വേനൽക്ക് ലാസ്റ്റ് ഒരുകിണറുള്ളൂ ആ കെണറിലാണ് മൂ മൂന്ന് മോട്ടറള്ളത് പിന്നെ ലാസ്റ്റ് ആകുമ്പോ എങ്ങനെയായാലും നല്ല ഇതാവുമ്പോളേ നല്ല വേനല ആകുമ്പോ
ഏ
അങ്ങോട്ടും ഇങ്ങട്ടും ഇങ്ങനെ പറഞ്ഞക്കെ ഇടണം വന്ന് ഒന്നിച്ച് ഇടാൻ പറ്റൂലാ അപ്പോക്ക് വെള്ളം അടിയായില്ല മോട്ടർ പൊന്തും അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മള് ശ്രദ്ധിക്കണം എന്റെ വീട്ടിലത് എൻ്റെ വീട് നല്ല മല പ്രദേശാണ് അപ്പോ അവിടെ കെണറന്നെ ല്യാ മുറ്റത്ത ഒന്നും കിണറില്ല പാടത്തൊക്കെയാണ് കെണറ് അപ്പോ കരന്റൊക്കെ ഇല്ലാഞ്ഞാ നല്ല ബുദ്ധിമുട്ടാ പി നമുക്ക് മുക്കാലല്ലോ നമുക്ക് സ്വന്തമായിട്ട് ഒരു കിണർ വേണ്ടേ അതില്ല അപ്പോ താഴെയാണ് കൂറെ ദൂരത് അന്നാ വെള്ളം വെരുന്ന
ഏ
മഴക്കില്ല ഞാ
ഞമ്മക്ക് ആ ഞമ്മക്ക് മു റ്റത്തന്നെ കിണറുണ്ട് അത് കുടിക്കാനൊക്കെ എടുക്കുന്നതാ മോട്ടറൊന്നുമല്ല ഉ മോട്ടർൊന്നുമല്ല അത്ങ്ങനെ കൊറച്ച് മുറ്റ തന്നെ ഉണ്ട് ഏ കുടിക്കാനൊക്കെ അല്ല അതിലും മോട്ടറി ഇല്ല വേറെ കിണറണ്ട് ത വ താഴത്ത് കുറച്ച് താഴത്തേക്ക് ആ അതിൽന്ന് മോട്ടർടി ആ ഞങ്ങള് കുടിക്കാൻ ഞങ്ങള് വെള്ളം കോരിട്ടാ കുടി കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനു ഒക്കെ
ആ് അതെ അങ്ങനെ മുക്കിയെടുക്കുന്ന വെള്ളം നല്ലൊരു തണുപ്പായിരിക്കുംല്ലേ
ആ അവിടുത്തെ വെള്ളം നല്ല തണുപ്പാ ഏത് ഏത് ചൂടത്തും വെള്ളം കോരിച്ച് കഴിഞ്ഞാൽ ഐസ് ഇട്ട് പോണേർക്കോ
ആ അതെ ഞാനിപ്പ മൂക്കി വെള്ളം കുടിച്ചിട്ട് ഓർമ്മന്നല്ലേ എനിക്ക് കൊറെ അതിനൻ്റെ ഉമ്മൻ്റെ വീട്ടിന്ന് എത്തിയപ്പോ ഓ അപ്പൊ ആ വെള്ളം നല്ല തണുപ്പ് മറ്റേ നമ്മൾ ടാങ്കിക്ക് വന്നിട്ടല്ലേ ആ ടേങ്കി വന്ന് പിന്നെ
ചെലപ്പോ അതുകൊണ്ടായിരിക്കൻ തണുപ്പ ആ അതെ ഉ ഇത് ഭയങ്കര ഇതാണ് പിന്നെ ചൂടത്തൊക്കെ ഞമ്മള് പറയും കിണറ്റിന്റെ അടുത്ത ഒരു മറ കെട്ടണം ആവിടുന്ന് അങ്ങനെ തന്നെ വെള്ളം കോരി കുളിക്കണംന്ന് പറഞ്ഞ നമ്മള് അത്രയൊക്കെ തണുപ്പാണ് കിണറ്റിലെവെള്ളം
ത്യാണ് മറ്റേ ഈ ടാങ്കില ഈ ചൂട് കട്ടിട്ടല്ലേ നമ്മുക്ക് വരുന്നത് അതുകൊണ്ട ആയിരിക്കുംപിന്നെ നമ്മൾ ഉച്ചക്കെ കുളിക്കുമ്പോക്കെ നല്ല ചൂ ചൂടാ നമുക്ക് ആ കുളിച്ചരു ഒ രുഇത് തോന്നൂല നല്ല ചൂട് വെള്ളമാകുമ്പോയേ മറ്റേ കിണറ്റിത്തെ വെള്ളം വേറെ തണുപ്പാ
ഉ ആ ചോറാക്കിട്ട് ണ്ട് ഇെ എന്തെങ്കിലും കൂട്ടാൻ എന്താ ഉണ്ടാക്കുന്ന അറിയില്ല അ ആ ആഹ നാളെന്ന് നോമ്പ്
ആഹ അതെ പിന്നെ മക്കളൊക്കെ ഇനി ഇപ്പോ ഇപ്പൊ കൊറച്ച് ടൈമ് ഫ്രീയാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും ചെയ്തോണ്ട് നിക്കാണ് ഇപ്പൊ അടിച്ച് വാരണേയുള്ളൂ തുടക്കാനുണ്ട് ബാക്കി പണികളൊക്കെ ഇവിടെ കെട ക്കുന്നുണ്ട് അലക്കാനുണ്ട് കുളിക്കാനുണ്ട് കുളി നേരത്തെ കഴിക്കണോന്ന് വിചാരിക്കും ഉന്നും. പക്ഷെ നടക്കൂല എത്ര ആയാലും പന്ത്രണ്ടരക്ക്‌ ശേഷേ കുളി ന നടക്കുള്ളു. ഇൻക്ക് രണ്ടാള്. പോയിലൊ ഒരാൾ ഒന്നില് പഠിക്കുന്ന്. ഇല്ല ചെറുതന്ന നമ്മ ഒന്നാം ചെറുത് ഒന്നിലാണ്. വലുത് പിന്നെ അഞ്ചാം ക്ലാസിലാ പഠിക്ക രണ്ടാൾ ഒരു സ്കൂളിലാണ്. ഒന്ന് ഒന്നിച്ച് പോയാ മതി ഇനിയിപ്പോ അഞ്ച് മണിയാവും ഇങ്ങോട്ട് എത്തണെ എങ്കില്. പിന്നെ ആഹ് അയിനൊന്നും പിന്നെയൊരു കൊ കുറണ്ടാവില്ലല്ലോ. ഓലന്നെ മതി ഓല് രണ്ടാളും അന്നെ അങ്ങട്ടും ഇങ്ങട്ടും തോണ്ട്യോണും ഒരു ഒരു സാധനം എടുത്തോണും പറഞ്ഞോണം ആയിട്ട്. ഏതായാലും പോവുന്ന വരയല്ലേ പിന്നെ പ്പോൽക്ക്‌ കൊറച്ച് ടൈംമ് പിന്നെ ഇനിപ്പോ ഇന്റെ അനിത്തിയിണ്ട് ഇവിടെ അപ്പ ഓള് ഓള് ബെട്ന്ന സ്കൂളിൽ പോവല്. ഓള് ഇന്റെ അടുത്താ നിക്കല്
ഓഹ് ഒറ്റക്ക് താമസിക്കുന്നാണോ ഹസ്
ആഹ് ഞങ്ങള് ഒറ്റ് ഒറ്റക്കാണ്. ഞങ്ങള്പ്പോ രണ്ട് വർഷായി വേറെ പോന്നിട്ട്. പറമ്പട അടുത്തൻ ന്നേ ആണ്. തറവാടൊക്കെ ഇവിടെ അടുത്തന്നെയാണ് ചുറ്റു ഞമ്മളെ ചുറ്റു അന്നെയാണ്. ഓള് പ്ലസ് ടു നാണ് അപ്പ ഞമ്മളട് ത്താണ് സ്കൂള് കിട്ടിയതെ പിന്നെ പ്ലസ് വൺ ആഹ് കഴിഞ്ഞ വർഷം ഇവിടന്നേനു അധികം ദിവസ് ഇവിടന്നേനി നിന്നീന്യത് അപ്പൊ ഓൾക്ക് അവിടുന്ന് പോരണ് ഇപ്പോ ഒമ്പതേകാലിനു ക്ലാസ് തുടങ്ങാണെങ്കിൽ ഇന്റെ വീട്ടിലാണെങ്കിൽ ഓൾക്ക് എട്ട് മണിക്ക് എങ്ങനെയ അവിടെന്നറങ്ങണം ഏഴേമുക്കാൽ എട്ട് മണിയാകുമ്പോ ഇവിടന്ന് ഓൾക് ഒമ്പത് മണിക്ക് എറങ്ങിയാ മതി. അപ്പൊ ഒക്ക ഒക്കാവൂല പിന്നെ ഓളെ ഫ്രണ്ട്സൊക്കെ ഇന്റെ വീടിന്റെ ചുറ്റാള്ളത്. ഇവടെ ഇവടെ അടുത്താണ് സ്കൂള്. എന്നെ വലിയ ദൂരല്ല ഇന്നെ കല്യാണം കഴിച് ച്ചത് വല്യ ദൂരല്ല നമുക്ക് കുറച്ച് ടൈമെ ഒരു ഇരുവെൻറ്റ് അത്രേ ഉള്ളൂ. വണ്ടിയിലൊക്കെ പോവാണേട്ടോ നടന്ന് പോരാണെങ്കിൽ കുറച്ച് ദൂരം ഓരാണ്ട് വണ്ടീയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വേം പെട്ടെന്ന് എത്തും
ഏഹ്
ആ അപ്പൊ പിന്നെ ഓളിവിടങ്ങനെ നിക്കൊ അപ്പൊ ഓളും വരും ഓള് നോമ്പോറ്റീന്നുന്ന്
ഏ നോമ്പൊറക്കാനെന്താണ്ടാക്കപ്പ രാത്രി
ഞ്ഞി നോക്കട്ടെ എന്തെങ്കിലൊക്കൊന്ന്ണ്ടാക്കണം ഞാൻ വിചാരിക്ക്ണ്ട് ആ നോക്കട്ടെ ഏതായാലും ചിക്കന്ണ്ട് പിന്നെ ഇന്ന്‌ണ്ടാ ക്കെ നാളെണ്ടാക്കേ എന്തേ ഇനി നാളെ ഉണ്ടാക്കണ അല്ലെങ്കില് നോമ്പർക്കുന്ന നേരത്ത് എല്ലാരും നോ ല്ലല്ലോ ആ നാളെണ്ടാക്കിയാലും മതി ങ്ങളെന്തേ ണ്ടാക്കലുണ്ടോ?
ആ ന്ന് പ്പൊ മ്മ പറഞ്ഞു നോമ്പോർക്കുമ്പോത്തിന് പൊറോട്ട വാങ്ങാ കുറുമ കറിയുണ്ടാക്കാ വെജിറ്റബിൾ കുറുമ പിന്നെന്തെങ്കിലുള്ളിവടയോ
ആ ശരി ആ അതെ നമ്മളെ വർഷം തൊടങ്ങാണല്ലോ
അതെ അതെ
അപ്പൊ നല്ല രീതിലന്നണ്ടായിക്കോട്ടെ ന്താ ഇപ്പക്കല്ലേ വീട്ടില് ഇപ്പല്ലേപ്പ
ആ ഇപ്പീ എല്ലാരുണ്ട് ആ അല്ലല്ലോ ഉപ്പവെടൊണ്ട് ഉം ഇല്ല ഉപ്പ പ്രായായത്
ആ അഹ് ശരി പിന്നാരാ വീട്ടില് വേറാരാ
ഇക്കക്കാണ്ട് ഓ അനിയത്തേള്ണ്ട്
ഏ അനിയത്തേള് അനിയത്തേളെന്താ ചെറുതാ
അല്ല പ്ലസ് വ രണ്ടാളും ഡിഗ്രി ഫസ്റ്റിയറും എ സെക്കന്റിയറും തേർഡിയറും പഠിക്ക
ഒഹോ എനിക്കുണ്ടതേപോലെ മൂന്നാളാ പൊയെന്നെ ഒരാള് ഡി ഡിഗ്രി കയ്ഞ്ഞു ഒന്ന് ഡിഗ്രി ആണ് ഇത് ചെറുതാണിപ്പോ പ്ലസ്ടുലുള്ളത് മൂന്നാളും ഒരേ പോലെണ്ട്
ആ അതെ വിടീ അങ്ങൻ തന്നെ ഒരാള് തേർഡിയറ് ഒരാള് സെക്കന്റിയറ് ആയി
ആഹ് അപ്പൊ പിന്നെ പഠിക്കണരതായോണ്ട്
ആഹ് അതെ അതെ എവിട പഠിച്ചു ജോലി കഴിഞ്ഞിട്ട് ഒരു ജോലിയായി
ആഹ് ആല്ലോടുത്തുള്ളതാ എന്ന് ആഹ് അതന്നെ എന്ന ആയിക്കോട്ടെ കേട്ടോ പിന്നെ വിളിക്കണ്ടേ ആ അന്നാശി